ഹലോ ഹലോ
എന്തക്കേ വിശേഷം
സുഖായിട്ട് പോന്നുന്നു എന്താ അവിടത്തയൊക്കെ വിശേഷം
എന്താ സുഖായിട്ട് പോണ് നല്ല മഴല്ലേ
ആ ആ മഴയുണ്ട് ല്ലെ ഇപ്പൊന്ന് തോർന്നിട്ടുണ്ട് ഇവിടെ ആ് ഇപ്പൊൊന്ന് തോർന്നിട്ടുണ്ട്
ഉം
ആ ആ അതെ എന്താ ഫുഡൊക്കെ ആയോ
ആഹ് ആവ്ണ്ട് ഒക്കെ ആയി ചോറൊക്കെ ആയി ചോറും കറിയൊക്കെ ആയി ഇനി മീൻ പൊരിക്കാനും ഇതിനൊക്കെ ഉണ്ട്
ആ ആ പണികളൊക്കെ കഴിഞ്ഞോ
ആ കുളിക്ക ഉം ബാക്കി പണികളൊക്കെ കഴിഞ്ഞു അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പൊ കുളിക്കട്ടെ കുളിക്കാൻ പോവാൻ നിക്ക
അതെ ആ ആ ഉം ശരി ആ ഇവിടെ ഏകദേശംൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനും കുളിച്ചിട്ടില്ല ഇവിടെണ്ട് ഇന്ന് ഇപ്പോ ഒയിവാണല്ലോ രണ്ടു പേരണുള്ളത് രണ്ടു പേരുണ്ട് ഇവിടെ കളിയിലാണ് ഞാപ്പം എന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും കൂടെ ചെറിയ മക്കളാന്ന് വെച്ചാല് ചെറിയ ആള് അംഗനവാടിയാണ് വല്ിയ മോള് നാലാം ക്ലാസ്സിലാ പഠിക്കുന്നത്
േഏ േഏ
അവിടെ
ഇവിടെ ചെറിയ മോള് എന്താ രണ്ട് വയസ്സ് മറ്റേ വലിയ മോക്ക് ക്കെതിരാണ്
അതെ ആ ആ രണ്ടാളാണോ ഹേ അത് ശരി ഓ ഓ ആഹ ശരി അങ്ങന്യാണ് ലെ ഇന്ന് ഒഴിവായിരിക്കും ല്ലേ അവർക്കും
ആഹ് ഇന്നൊയിവാണ് ഞാപ്പം ന്റെ വീട്ടിലാണ് ഇപ്പ രണ്ട് ദിവസം ആഹ് ആഹ് സ്കൂള് ലീവല്ലേയിന്യോ രണ്ടു മൂന്നാലീസം
ആഹ് അതെ
അപ്പൊ ന്റെ വീട്ട്ക്ക് പോതായിരുന്നുന്ന
ഉ ഉ ഞാനിപ്പോ ഇന്നല അങ്ങനെ വന്നതാ ഇന്ന് ഇപ്പം മദ്രാസ് ഇല്ലാത്തപ്പോ നല്ലെ വന്നു ഇനിയിപ്പോ ഇന്ന് അവർക്ക് വെള്ളിയാഴ്ച മദ്രാസ് എടുക്കും ഓ ഇന്ന് ഒഴിവ് കൊടുക്കലാ ആഹ് അപ്പൊ ഇനി ഇന്ന് വൈകുന്നേരം ഞാനും പോവും ഇൻഷാഅള്ളാഹ് അല്ല ഹസ്ബൻഡ് വരും ആഹ് രണ്ട പെൺകുട്ടികളാ
ആഹ് ഇൻക്കും ഏ എന്റെ ഹസ്ബൻറിിന്റെ വീട്ടിലാണെകിൽ വലിയ ഫാമിലി വല്ല്യ കുടുംബമാണ് എന്റെ വീട്ടില് അല്ല ൻ നാല് നാലാള്ണ്ട് ഇന്റെ ഇമ്മാക്ക് ഇന്ത രണ്ട് പെണ്ണും രണ്ടാണ്ണും രണ്ടാമത്തത് ഞാന് കാ ണ്ട് പിന്നെ രണ്ട് ബ്രദറാണ്
ഒ ഓ അഹ് ശെരി നാല് പേരാണല്ലേ അഹ് ആഹ് അഹ് ശെരി കുളി കഴിഞ്ഞോ? ഇവിടെ ഇന്റെ ഹസ്ബന്റിന്റെ വീട്ടിലും പർഞ്ഞ പോലെന്നെ രണ്ട് കാക്കാരും ഒരനിയനും, രണ്ട് നാത്തൂമാരും ആണ്
അങ്ങനെ ഹേ
ഉം ഉം ഇന്റെ വീട്ട്ല് ഞാന്, അനിയത്തി, അനിയന്, ഞങ്ങള് മൂന്ന് പേരാ
ഏഹ് ഇങ്ങളാ വെൽത്?
അനിയത്തിഎന്തേ പടിക്ക
ആഹ് ആഹ് ഓളിപ്പം വർക്കെയുണുണ്ട് മാരീഡ് ആണ് ഒരു കുട്ടിക്കേണ്ട് ഒളുപ്പോ ടീച്ചിങ് ടീച്ചറായിട്ട് പോകുന്നുണ്ട് ഓൻ ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയിപ്പോ ഡിഗ്രിക്ക് കൊടുത്തിട്ടുണ്ട്
അങ്ങനെ അം
ആഹ് അങ്ങനെ പിന്നെന്താ നിങ്ങളെ ബ്രദേഴ്സൊക്കെ
ഹ അര് പഠിക്കാണ്
ഓയ് അയു ശരി ഇന്നെന്താ
മക്കള് കച്ചറ കാട്ടല്ലോഓണ് അവിടു കളിപ്പോപ്പൊക്കെ ഇട്ട കോടുത്ത് കളിക്കട്ടെ വെച്ചിട്ട് എന്നാലേ നമ്മുക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്യാനൊക്കെ പറ്റ് ഇവളു വലുതും ചെറുതുംകൂടി തല്ലുകൂടാണ്
വല്യവ്യത്യാസം
ഉം ചെറിയ വ്യത്യാസം ഒന്നര വയസിന്റെക്ക് വ്യത്യാസല്ലേ
ആഹ് അയ് ശരി
ആഹ് ആഹ് ഹസ്ബെന്റ ഗൾഫിലെരുന്നു ഇപ്പ നാട്ടിൽ അത്
ഹസ്ബന്റിന്റെ വീട്ടിൽ ആരൊക്കെന് നിങ്ങള് എല്ലാരും ഒരുമിച്ച്ന്നെ ആണോ
ആഹ് ഒരുമിച്ച് മൂത്തച്ഛൻ വേറെ പോയി ഓല്ല് വാടകക്ക്പോയി അവിടെ സ്ഥലല്ലാത്തോണ്ടേ വീട്ടില് പിന്നെ നെലത്ത് ത്ത്ണ്ട് മേലേക്ക് ഫുള്ളാ ആക്കിറ്റില്ല പണിയൊന്നും കഴിഞ്ഞില്ല പിന്നെ രണ്ടെളേച്ചന്മാര് മൂന്ന് നാത്തൂമ്മാര്
അയ്ശരി കൊറെ ആളുകള്ണ്ട്ല്ലേ പിന്നെന്താ?
പിന്നെന്തൊക്കെ എന്താ ചോ ഉച്ചക്കെന്തേ ഇണ്ടാക്കി ചോറൊക്
ഉച്ചക്ക് ഇന്ന് ബിരിയാണി വെച്ചക്കാണ് ഇന്നിപ്പോ ഞങ്ങള് ഇന്നലെ വന്നതല്ലേ അപ്പ ഇനിയിപ്പന്ന് പോകയും ചെയ്യും ഉം ഉം
എന്താ
ആഹ് ചിക്കനാ എന്താ കൃഷികൾ എന്തെലൊക്കെ ചെ ചെയ്യാറുണ്ടോ വീട്ടില്?
ഏ കൃഷികളായിട്ട് അങ്ങനൊ ഒന്നുല്ലാ ലാചെന്നാലും പയറും നമ്മള ആവശ്യത്തിനൊക്കെ അങ്ങനെ പൊറത്തിക്ക് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല ആ ആ പൊറത്തക്ക് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല അമ്മളെഷ്ടത്തിന് നമ്മക്ക് യാക്ക്
ആ ഒന്ന് എന്നാലും നമുക്ക് നല്ല നല്ല സാധനങ്ങൾ കഴിക്കാലോ വിഷാംസമില്ലാത്ത സാധനങ്ങൾ കഴിക്കാലോ
അതന്നെ
ഉ തെങ്ങൊക്കെ ഉണ്ടോ